ആ കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ഇങ്ങക്ക് കേക്ക്ണ്ല്ലേ
കേൾക്ക്‌ന്ന് കേക്ക്‌ന്ന്
ആഹ് എന്തൊക്കെയ്ണ്ട് ചായൊടിയൊക്കെ കഴിഞ്ഞോ
ചായോടി കഴിഞ്ഞിട്ടില്ല ചായ കുടിക്കണം പൈയ്യെ ഇവിടെ കൊറച്ച് താമസിച്ചിട്ടാ
ഏ ഇന്റെ വീട്ത്തെ മാരിയാ ഇന്റെ വീട്ടില് അങ്ങനെണ് മഗ്റിബിന്റെ ബാങ്ക് കൊടുക്കുമ്പോളാണ്ഓല്ക് അസർ ചായ
ആ ആഹ അതെ അതെയഅതെ ആ ഇവിടെ ആ ഏഴുമണിയൊക്കെ ആ ആറര ആറര ഏഴുമണിയൊക്കെ ആ ആഹ് ഇല്ല എനിക്ക് അങ്ങനെ മ ഏ ആയിട്ടില്ല ചായകുടിക്കാറായിട്ടില്ല എ കു കുഞ്ഞുവാവയാ
ആഹ് അതെ ആഹ് അതാ ഞാൻ ചോയിച്ചത് എത്ര ആയത് ന്ന് അറീലല്ലോ വിചാരിച്ചു ഞാൻ ചോദിച്ചത്
ആഹ്
ആഹ് ഇങ്ങട്ട് കുഞ്ഞുവാവ എവിടെ ഒറങ്ങ?
കുഞ്ഞാവ ഇപ്പൊറങ്ങി അപ്പൊ ഇപ്പഴ ഒന്ന് ഫ്രീ ആയത്
ആഹ് അമ്മള് ഫ്രീ ആവുമ്പളല്ലേ ഇപറഞ്ഞാതിരി നമ്മക്കും ഒര് ഇതുണ്ടാവൊള്ളു ചെറിയ മക്കളാവകുമ്പോ ഒരു ഇത്ണ്ടാവൂലല്ലേ ഓലെ കരച്ചില ഓലെ ഇതും മാറ്റു മാറ്റി പിടിച്ച് വരുമ്പോത്തിനന്നെ എന്താ ഇങ്ങട്ട് എന്താ ചായക്കക്കെ എന്താ കടി?
ചായക്ക് ഇന്നൊട്ട് ബിസ്ക്കറ്റ് അതൊക്കെ ഒള്ളൂ ഇന്ന് അങ്ങനെ അങ്ങ് ഒന്നും സ്പെഷ്യലായിട്ട് ഒന്നും ഇണ്ടാകിട്ട് ഒന്നുല്ല
ബേക്കറി ഐറ്റംസ്മ്മല് അങ്ങനെ ഒതുക്കി
ആഹ് അതെ അതെ അതെ
ആഹ
ഇന്നലെ അമ്മ പഴംപൊരിയൊക്കെ ഒണ്ടാക്കിയായിരുന്നു ഇന്ന്
ഇത് എന്നും ആവുമ്പളും പൊരിം, കടിയാവുമ്പോ തന്നെ അമ്മക്കൊരു ഇതാണല്ലോ?
ആഹ് ആഹാ
ഉം അടുപ്പ ഒറ്റക്കാ യിട്ടല്ല നമ്മളെ വയറിനും ഒക്കെ കേടുവാണ് പറിയെ എണ്ണ കടികളും ഇതും നമ്മളെ മേത്ത് ആവല്ലേ?
ആഹ്
അങ്ങനെ എന്താ ഇങ്ങട്ട് വീ വീട്ടില് ചെടികളക്കെണ്ടോ? കുട്ടിയാളെ കുട്ടിനിം കൊണ്ടൊന്നും കയ്യില് ഇണ്ടാവൂലല്ലേ അതൊന്നും നോക്കാൻ?
ചെടികള് ആഹ് ഇണ്ട് നേരത്തെ നട്ടെ ഇണ്ടായിര്ന്നു നേരത്തെ ഇങ്ങനെ ചെടികള് കൊറേ ഇഷ് ഇഷ്ട്ടായിട്ട് കൊറേ നാട്ടിട്ട് ഇണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഇങ്ങനെ ആയിട്ട് ഇപ്പൊ കൊറേയിണ്ട്
ആഹ് ആഹ് ആഹ്
ഇപ്പൊ പിന്നെ മഴയാണല്ലോ വെള്ളം ഒന്നും ഒഴിക്കണ്ട ആഹ് അതുകൊണ്ട്
അത് അതിന്റെ വഴി
അത് തന്നെ ആഹ് അത് അയിന്റെ വഴിക്കങ്ങ് പോവും പക്ഷെ ഒരുപാട് വലുപ്പായാലും പ്രശ്നാണ് കാട് പോലെ ഇവിടെ ഇപ്പങ്ങനെ ഒരുപാട് സ്ഥലയില്ല അടുത്തടുത്ത് വീടുകളാണെ അപ്പൊ അപ്പൊ നമുക്ക് കൊറച്ച് സ്ഥലം ഒള്ളോണ്ട് ഇങ്ങനെ കൊറേ ആയാലും ബുദ്ധിമുട്ടാ
ആഹ് അത് ശരിയാണ് നമ്മക്കൊര് ഇത്ണ്ടാവുലല്ലോ കുഴിച്ചിട്ടാനും അപ്പൊ അയില് കുഴിച്ചിടാനൊന്നും സ്ഥലം ഇണ്ടാവില്ലല്ലെ? കൃഷിയായിട്ട് ഒന്നും
ഇല്ലയില്ല കൃഷിയായിട്ട് ഒന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സ്ഥലയില്ല പക്ഷെ ഇക്കിങ്ങനെ എനിക്കിഷ്ട്ടാണ് ഇതൊക്കെ അതുകൊണ്ടിങ്ങനെ ഉം മുകളില് വീടിന്റെ മോളിലങ്ങനെ സെറ്റ് ചെയ്താലോ എന്നിങ്ങനെ അലോജനയുണ്ട് ഇപ്പ സമയം ഇപ്പ സമയില്ല പിന്നെ
കുഞ്ഞിനും കൊണ്ടൊന്നും കയിയൂലോ ചെറിയ കുഞ്ഞുവല്ലേ അത് കൊണ്ടൊന്നും തീരെ കഴിയില്ല അമ്മക്ക് ഒന്ന് ഇതാക്കാനും പിടിച്ചാനൊക്കെ ഒന്ന് എന്തായാലും കഴിയൂല്ല
അതെ അതെ
എന്ത ഇങ്ങട്ട് ഫുഡുകളൊക്കെ പലവിധം ഇണ്ടാക്കുവോ?
അങ്ങനെയൊന്നുല്ല ഇഷ് ട്ട തോന്നുന്ന സമയത്ത് പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ട്ടവാണ് തോന്നുന്ന സമയത്ത് അങ്ങനെ ഇണ്ടാക്ക ഫുൾ ടൈം അങ്ങനെ അടുക്കളയില് പാചകന്നാണ് അതൊന്നും വലിയ താല്പര്യംമില്ല പക്ഷെ ആഹ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ് ടാണ് സ്പെഷ്യലായിട്ടുള്ള ഐറ്റൊക്കെ
ആഹ് ആഹ്
ആഹ് കുക്ക് ചെയ്യാൻ ഇഷ്ടാ
ആഹ് ഞാൻ കുക്ക് ചെയ്യാൻ ഇഷ്ടാച്ചാ അങ്ങനെ ഇഷ്ടൊന്നുവില്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മളിപ്പൊ ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ആവുമ്പോ നമ്മളിപ്പോ എന്തെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാക്കൂലേ അങ്ങനെ അയ്മക്ക് ഇങ്ങനെ നമുക്ക് പലവിധം ഇങ്ങനെ ഫുഡുകൾ ഉണ്ടാക്കാം ഇനിയിപ്പോ എന്തായാലും ഒരു ഐസ്ക്രീം ആയാലും പുഡ്ഡിങ് ആയാലും എനിക്ക് അങ്ങനത്തെയിനോടാണ് അധികം കംമ്പം
ആഹ് ഹാ ആ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല
നോൺ വെജിനോട് കൊഴപ്പമില്ലായിക അല്ല ഉണ്ടാക്കി കൊടുക്കും മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മന്തി പിന്നെ ബിരിയാണി ഇതൊക്കെ പറഞ്ഞ മാതിരി അവസ്ഥ സ ഓല ഇഷ്ടത്തിന് സുർബിയാന എല്ലാവിധവും ഉണ്ടാക്കും ഞാൻ യൂട്യൂബില് നോ എല്ലാ വിധവും ട്രൈ ചെയ്യും ട്രൈ ചെയ്യാത്ത കേടൊന്നൂല്ല അതിലേറെ ഇഷ് ടം ഒന്നും കൂടി നമ്മക്ക് പുഡ്ഡിങ് മധുരല്ലേെ കൊണ്ട് മക്കളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മള് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അതാണ് മെയിൻ മക്കൾക്ക് ഐസ്ക്രീം ഇതൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം എതരെ മാങ്കോന്റെ സീസൺ അല്ലായിരുന്നു അപ്പൊ അവിടുന്നും ഇവിടുന്നും എല്ലാരും മാങ്ങ കൊണ്ടിരുമ്പോ ഞാൻ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീമും ഒരു കിലോന്റെ പാക്കറ്റിങ്ങ് കൊണ്ടുന്ന് വെക്കും എന്നിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് കൊറച്ചീച്ച് ഇങ്ങനെ ആക്കി കാണ്ടിങ്ങനെ മാങ്കോ ഉണ്ട് മാങ്ങോ ജ്യൂസ് അടിച്ച് കാണ്ട് അതില് പിന്നെ ഒന്ന് അതീമേൽ വെച്ച് പഞ്ചസാര അലയിപ്പിച്ച് അയിക്കും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആ കിട്ടാ അത് ഇങ്ങന നമ്മള് ആഹ് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോ അതില് ഇങ്ങനെ ചെറുതായിട്ടീങ്ങനെ കടിക്കാൻ വേണ്ടീട്ട് അതൊന്ന് വേവിക്കും പഞ്ചസാര ഒന്ന് അലിയിച്ചിട്ട് തീയുമേലെ വെച്ചോണം ഒന്ന് അലിയിച്ച് ഐ ഈ മാംഗോ നമ്മള് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങള് ആക്കി അതയിക്ക് ഇട്ടിട്ട് ഒന്ന് വേ വിച്ച് ഓഫ് ആക്കും നമ്മള് വിപിംങ്ങ് ക്രീം അടിച്ച് മാങ്ങേയടി ച്ചതിന് ശേഷം പഞ്ചസാരേം മിൽക്കു മെയിഡ് ഒക്കെ ഇട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് അതിന്റെ മോളി കൂടെ ഇങ്ങനെ ഒഴിച്ചൊടുത്ത് ഒന്ന് ഇളക്കും അപ്പൊ ഇങ്ങനെ നമ്മള് ഇടു എടുത്ത് കഴിഞ്ഞ് കട്ടിയിലിങ്ങനെ നമ്മള് എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസാണ് കഴിക്കാൻ അയിന്റെ അടിയിൽ ഇങ്ങനെ കടിക്കാണ്ടാകുമ്പോ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്
ഇഷ്ടാണ് അപ്പൊ പിള്ളേരൊക്കെ എ എത്ര എത്രയിലാ പഠിക്കുന്നെ
പിള്ളേര് വല്ല്യ ആള് ഏഴാം ക്ലാസ്സില് രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ്സില് ചെറിയ ആള് അംഗണവാടിക്ക് ഇപ്പൊ പോകാൻ തുടങ്ങിയിട്ടുള്ളു
ആഹ് ആഹ് ആഹ്‌ ആഹ് ഓ ഉം അപ്പൊ അവിടെ ചായ കുടി എ ഇപ്പഴ് അപ്പൊ ആയിട്ടില്ല അല്ലേ ഇന്നപ്പോ ഇന്ന് സ്പെഷ്യൽ വല്ലോം ഉണ്ടോ
ഇന്ന് സ്പെഷ്യൽോഴിച്ചാല് അതാണ് മക്കൾക്ക് യൂഡിൽസ് വേണംന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് പോലക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട് അപ്പൊ ഞാൻ പോണം കൊണ്ട് ഇങ്ങോട്ട് പോന്നു ഓരിക്ക് ഓല് ഇഷ്ടമുള്ള മാതിരി
ഉം ഉം ആഹ് ആഹ് എല്ലാരും ഉണ്ടോ അപ്പൊ അവിടെ?
പിള്ളേര് വന്നോ അതോ ഇനി ട്യൂഷൻ വല്ലോ ഉണ്ടോ?
അടുക്കള ഡെയിലി കടന്ന് കഴി ഇല്ല ഇപ്പ റിം ഇപ്പൊന്നും ട്യൂഷനാണ് കാരണം ഇപ്പോൽക്ക് അറിണത് ഓല് പഠിക്കാറിം
ആഹ് ആഹ് ആഹ് ആഹ്
അത്രെ ഒള്ളൂ അറിം പിന്നെ അമ്മക്ക് കയ്യ്ണ മതിരി അമ്മളും പർഞ്ഞൊട്ക്കാ പിന്നെ ടീച്ച ച്ചേഴ്സ് മാരും ഇല്ലേ സ്കൂൾന്നൊക്കെ.
ആഹ് അതെ അതെ അതെ അപ്പൊ കൂടി ഇരിക്കണം അല്ലെ.
ആഹ് അതാണ് മഗ്‌രിബാങ്ക് ബാങ്ക് ഇണ്ട് കൊടു ത്ത് കഴിഞ്ഞ ഓലെ കൂടെ ഇരുന്ന് മദ്രസ്ത്തെതും സ്കൂൾത്തതും ഒക്കെ ഒരുപോലെ നോക്കണം പറയും
ഉം പഠിക്കാറുണ്ടോ അതോ ഉം ഉം മടിയാണോ
മടി ഇണ്ട് അമ്മള് അമ്മമാരൊ പ്പം ഇര്ന്ന്ട്ടില്ലന്ന്ണ്ടെങ്ക് മടി തന്നെ ആയിരിക്കും പിന്നെ ഞാൻ അങ്ങനിം ഇങ്ങനിം വി ട്ടൊടുക്കൂലാന്ന് കാണുമ്പോ ഓല്ക്ക് രാവ് വേഗം ഇരുന്നോളും.
ആഹ് ആഹ് ആഹ് ഫോണൊക്കെ യൂസെയ്യാൻ വേണ്ടീട്ട് വാശിണ്ടോ
ഏഹ് ഹേ അങ്ങനെ വാശിയൊന്നും കാട്ടൂല ഓല്ക്ക് എപ്പ്ളേങ്കിലും ഒരു അഞ്ച് മിൻറ്റ് ഫോൺ ചോയിക്കുമ്പൊ കൊട്ക്കും അത്രന്നെ ഒള്ളൂ അല്ലാതെ ഫോണിനായി റ്റ് ഇരുന്ന് കളിക്കാൻ പോവാതെ ഫോണ്നായിട്ട് അങ്ങൻത്തെ പരിപാടികളൊന്നും ഓൽക്കില്ല
ആഹ് അതെന്തായാലും നന്നതാ നല്ലതാ
ഉം ആഹ് അങ്ങൻത്തെ പ്പ ചെറിയ ആക്കേയ്നി ഭയങ്കരെ വാശി പിടിച്ച് ഒന്പ്പത്രല്ലെ ആയിട്ടൊള്ളൂ അമ്മക്ക് അടിക്കാനൊന്നൊന്നും ആയിട്ടില്ലല്ലോ മറ്റേ റ്റോൽക്ക് പിന്നെ ഇൻക്ണ്ട് ദേഷ്യം പിടിച്ച്ണ്ന്ന് കണ്ടാ പിന്നെ ചോദിക്കൂലോല്. ഞാൻ പിന്നെ ഒരു ലിമിറ്റ് ഇണ്ട് നമ്മള് ഫോൺ കൊട്ക്ക്ണേനായാലും ലിമിറ്റ് കെര്താഞ്ഞ ചെറിയ മക്കളല്ലേ അഹ് വിചാരിച്ചൊന്ന് ലിമിറ്റ്ടും ഞാന് അപ്പൊ ചെറ്തിന് പിന്നെ അമ്മളെ ത്ര പർഞ്ഞ്ട്ടും കാര്യല്ല അത് വേണംന്ന് പർഞ്ഞാ അത് വേണം പിന്നെ അമ്മള് അങ്ങട്ടും ഇങ്ങട്ടും പറയാൻ പറ്റൂല അപ്പോൻ കരിച്ചിലാവും പ്പൊപ്പി അംഗൽവാടി കൊണ്ടാക്കിയതോണ്ട് ഇപ്പൊ കൊർച്ചൊരു ഒതു ക്കണ്ട് കാരണം പത്ത് മണിക്ക് പോയിട്ട് പിന്നെ മൂന്നര മണിക്കല്ലേ നമ്മള് വീട്ടിക് കേറ്ണ്
ആഹ് ആഹ് അവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയോന്ന്ട്ട്.
ആഹ് കൊഴപ്പല്ലാതെ ഇപ്പന്ന് ടീച്ചറെട്ത്ത്പ്പൊ ഇതുവരേ കരച്ചില്ലായിര്ന്ന് എന്നും കരച്ചിലെന്നേയ്നി ഇന്നലി ഇന്നു ആണ് ഇപ്പൊ ഒന്ന് ഇങ്ങട്ട് കരച്ചില്ച്ചാല് പോരുമ്പന്നാലും. ഇമ്മച്ചി പോക റ്റാറ്റ കൊണ്ട അങ്ങനെ ഒരു തേങ്ങിയ മാതിരി പർഞ്ഞെരും
ആഹ് ആഹ് എത്രോസായി ഇപ്പ പോവാൻ തൊടങ്ങിയിട്ട്
ഓനെ ജൂണ് ഫസ്റ്റാ കൊണ്ടാക്കിയേത് അയ്‌ന്റെ എടീല് പ്പോ പനി വന്ന്. അപ്പൊന്നും പോയിട്ടില്ലേയ്നി ഒക്കെ ഒരു ആഹ് ഒക്കൊരു അം ആഹ് അമ്മള് സ്ഥിരയിട്ട് പോണല്ലോ പിന്നെ ടീച്ചർമാർക്ക് എന്തോ രണ്ടീസം ടീച്ചർമാർക്ക് മീറ്റിംങ് ഇണ്ട ന്നു അങ്ങനെ ഓരോ കാരണങ്ങള് ഇണ്ടായതോണ്ട് അപ്പളും ഇപ്പളും ഓരോ ദിവസേ ഓൻ പോവലൊള്ളോയിനി.
ആഹ് ആഹ് ആഹ്
അപ്പ അതോണ്ട് പിന്നെ പർഞ്ഞാതിരി പിന്നെ ഇവലെ എഹ് ഇന്റെ ഹസ്ബൻഡ് ഇണ്ടാവുമ്പൊ പോവൂല്ല അപ്പ ഭയങ്കര മടിയാണ്.
നോലോളിക്കും ഇര്ന്ന്ട്ട് ആഹ് ഒര് കൊഞ്ചലൊക്കെ ആയിരിക്കും
ഇപ്പൊ ഒരു അധികം ഒരു അംഗലവാടിക്ക് ചെന്നോക്കുമ്പൊ പ്പൊ അധികം കൊഞ്ചാണ് പ്പൊ ഓന് അത്രീം ടൈമിങ് അവിടെ സ്പെന്റെയ്യ്ണോണ്ടായിരിക്കാം ഇവടെ എത്തുമ്പോ അത് കം ചെറിയ പറ്റെ കുഞ്ഞി മക്കളെ മാതിരി വർത്തനം ഞാൻ പറയും പറ്റെ ചെറ്താകാ ന്റെ കൂട്ടിപ്പം ന്ന് പറയും ഞാന്. അഹ് മൂന്ന് വയസ് പക്ഷേ ച്ചെ എ ഭയങ്കര കുറുമ്പനു ആണ് ഭയങ്കര വാശിയാണ് ഓനെന്ത് വിചാരി അദ്യം അമ്മള് നടത്തി കൊട്ക്കണം. അതാണ് അയിൻ്റെ പിന്നെ ചെറിയ മക്കളു അല്ലെ. അമ്മക്കൊന്നും ചെയ്യാനും പറ്റൂല.
ആഹ് അതെ അതെ അതെ. ഏറ്റവും എളേതാവുമ്പം പ്പൊ ഇനി ഇച്ചിരി കൂടും.
അതാണെ. പിന്നെ ന്നെർഞ്ഞാ അമ്മള് ക്ഷമിക്കണേന ും ഒര് അതിരില്ലെ. അപ്പം ചെലേപ്പൊക്കണ്ട് കൊടുക്കും ചെയ്യും. അപ്പൊ പിന്നെ കൊർച്ചേ ര്ത്തിന് മിണ്ടൂല.
അതെ.
അത് പ്പൊ നിവർ തിരിച്ച് അമ്മള് ങ്ങനെ നിക്കാഞ്ഞാലെ
ഉം ഉം ഉം ഉം. ആഹ് പിന്നെ വൈട്ടത്തേക്കൊക്കെ ആയൊ പ്പൊ ഫുഡൊക്കെ?
വൈകിട്ടേര ആഹ് ഞാം പിന്നെ രാവിലെന്നെ ഫുള്ളായിട്ട് അങ്ങനെ വെ....
ഉം ഉം. ഉം മഴയൊക്കെ ഇണ്ടായി ർന്നൊ അപ്പൊ ഇന്ന്?
ഇന്ന് മഴയില്ല. ന്ന് നല്ല വെയി.... ന്നു ന്നെലൊക്കെ നല്ല വെയിലാ. ഞാം പറയാ മഴ പോയ മാതിരിയ്ണ്ട്. ആഹ് മഴ പോയ മാതിരിയാ നല്ല ല്ലവെയില് ആഹ്. ഇന്നൊക്കെ പ്പ നല്ല വെയ്ലാണ്
ഉം. അല്ല ഒരു ദൂസം രണ്ടൂസം പെയ്യാണ്ടിരുന്നിട്ട് പഴയ പോലൊയി.
അതെ. ഭയങ്കര ചൂടും. ന്ന് പ്പ എന്താറയാ ഞാം പറയാ ഫന് ടാതെന്ന് ഇരിക്കാം വെയ്യാ. പോത്തിനന്നെ ഭയങ്കര ചൂടാവിക്ക.
ഉ ആഹ് ഇന്ന് വിടെ കറണ്ട് ഇങ്ങനെ കൊർച്ച് മെയിന്റനൻസ് എന്തോ ആയിരുന്നു തോന്ന്ണു ഏ സി ബി യ്ടെ കൊറച്ച് കുറേ നേരം ഉച്ചൊക്കെ ആയപ്പഴാ കറണ്ട് വന്നത്. പക്ഷെ ഭയങ്കര സഹിക്കാൻ പറ്റില്ലായിരുന്നു ഫാനില്ലണ്ട്. അമ്മാതിരി ചൂടായിരുന്നു കൊറെ നേരം
ചൂടായാലും കുടുങ്ങി. പിന്നെ ഞങ്ങക്കാർഞ്ഞാ ഇൻവേർട്ടറ്‌ള്ളേണ്ട് ഇൻവേട്ടർ പുതിയേത് വെച്ചിട്ടുണ്ട്. അപ്പ അതോണ്ട് ഇൻവേട്ടർ ഇല്ലാതെ നമുക്ക് അറിയില്ലല്ലൊ. കറണ്ട് പോയാലും വന്നാലു ആ സൗണ്ട് ങ്ങനെ കേൾക്കും ന്നല്ലാതെ അമ്മള് കടന്നാലും, ഒറങ്ങിയാലൊന്നും അമ്മളറീല. അമ്മള് മക്കള് തൊന്നും അറീല. കാരണം അത്‌ള്ളോണ്ട്. പക്ഷെ കര് ണ്ടിനെ പിന്നിം വിശ്വസി.... ക്കാം പറ്റൂല. ഇഞ്ഞി ഈ മഴെം കൂടി ആവുമ്പ തീരെ വിശ്വസിക്കാം പറ്റൂല.
അതെ, അതെ, അതെ.
ക്കെ പർഞ്ഞാതിരി. ഇഞ്ഞി മയക്കാലാ വുമ്പ അധികേക്കാരം.
ആഹ് ചെ, ചെ, ജെ, ജെ ഉം. ഉം ഉം ഉം. അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ആഹ്, ആഹ് ആഹ് വിളിക്കാം, വിളിക്കാം. ഫ്രീയാവുമ്പൊ വിളിക്ക്.
ആയി
ഉം